ലോ
ഹലോ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം ഇങ്ങനെപോണ്.
സുഖാണോ?
ഓഹ് സുഖായിട്ട് ഇരിക്കണു മഴയാണ് നല്ലെ ആഹ് ഫു ഫുഡ് കഴിച്ചില്ല പള്ളീ പോയോല് വരാ
ആഹ് വടെങ്ങനണ്ട് എന്താ സ്പെഷ്യല്
സ്പെഷ്യൽ ഇന്ന് ബീഫ് ഇണ്ട് ഉം ചിക്കൻ പിന്നെ നെയ്ച്ചോറുണ്ട്
ഏഹ് അത്ശരി
നെയ്ച്ചോറും ബീഫ് വരട്ടിയതും ഇങ്ങക്ക് എന്താ സ്പെഷ്യല്
ബീഫന്നെ, ബീഫുണ്ട്, ചമ്മന്തി ഉണ്ട്, അച്ചാറുണ്ട്,
ആഹ് ശരി മുളക് ഇട്ടോ
ആ മുളകട്ടതാ
ഉം നമ്മ പിന്നെ ഇപടെ എല്ലാർക്കും മൊള്കറി ആക്കണെ ഇഷ്ടല്ല ആർക്കും.
ആഹ് ശരി അല്ല നല്ല വെള്ളത്തി നല്ല വെള്ളല്ല കുറച്ച് വെള്ളത്തിലാക്കിട്ടൊള്ളു
ഉം ഇണ്ടാക്കിയതാ അവിടെ
ആഹ് ആഹ് ആഹ്
ഉം അത് രസാണ്
ഉം
പിന്നെ നെയ്ച്ചോറോ? സാദാ ചോറ് ആഹ് ശരി ഉം
ഞാന് മറ്റേ വണ്ടിയാച്ച് പർണ് അപ്പൊ ഏതായാലും മതിയാണ് പിന്നെ കറിയാക്കി ഇനിയിപ്പം കറി തരണ്ട പിന്നെ വേറെ
ഉം അതും ശരിയാ ഉം
ഇന്ന് ചമ്മന്തി ഇണ്ടാക്കി ആഹ് ചിലപ്പം ഇന്ന് ഉപ്പേരി ഉണ്ടാക്കിട്ട് കൂട്ടൂല്ല അന്നരം പയർ ഉപ്പേരി ഒക്കെ ഉണ്ടാക്കില്ലോ അതൊന്നും കൂട്ടിട്ടില്ല ഇണ്ടാക്കീല്ല ഇന്ന് കാബേജ
ഉം പച്ചക്കറി ഒറ്റ ഒന്നിനും വേണ്ടല്ലോ കുട്ടികക്ക് ഒന്നും
കുട്ടിയേക്ക് ചിക്കനായാ കുട്ടിയേള് കൂട്ടും ബീഫായാലും കൂട്ടൊന്നില അവസ്ഥല്ല ചെർതിനൊന്നും ബീഫ് ഇഷ്ട്ടനല്ല.
ആഹ് ഇവിടെ അങ്ങന്നെ ഞ്ഞെ ഇപ്പം പിന്നിം കൊറെയൊക്കെ. തായ് വരുന്നുണ്ട് നല്ലോണ്ണം ഒണ ഇതാക്കിയൊക്കെ കൊടുത്താല് നല്ല വർട്ടി. കൊടുത്താലും വല്യ ഇഷ്ടൊന്നും ഇല്ലാർക്കും. വൽ മോന് നല്ല ഇഷ്ട മോനും ഓന്റെ ഉ ഉപ്പാക്ക്
എത്ര മക്കളാ?
ഇൻക്ക് നാലാള്.
ഏഹ് ആയ്ശെരി ആൺകുട്ട്യാലും പെൺകുട്ടയാളും രണ്ടും.
ആണ്ങ്ങക്ക് പൊതുവെ ഇഷ്ടം ബീഫ് ആവൊല്ലോ.
ആഹ് ആഹ്
ഉം കൂടുതലായിട്ടും. ഈ കുട്ടിയേളും പെണ്ണുങ്ങളൊക്കേണ് ചിക്കന്റെ പിന്നാലെ. ഉം ഇന്നെ എപ്പോളും പർഞ്ഞ്കളിയാക്കും.
ഇവടെങ്ങന്നെ ബീഫ് ഇഷ്ടാണ് പിന്നെ അതേപോലെ. ചിക്കം വല്ലാ ഇഷ്ടല്ല, മീനും വല്ലാ ഇഷ്ടല്ല മീനും ഒന്നൊക്കെ കൂട്ടി
ഞങ്ങള് മീന് വാങ്ങ കൂടുതലായിട്ടും. മക്കക്കൊക്കെ ഇഷ്ടം മീനാ മീൻ പൊർച്ചതും മീൻ മുളകിട്ടതൊക്കെ ആയാല് ഇഷ്ടാണ്. ബീഫ് ല്ലാട്ടിക്കാളും ഇഷ്ടാ ബീഫ് പിന്ന ആഴ്ച്ചലൊരിക്ക വാങ്ങുള്ളു.
ഉം ആഹ് ആഹ് ബടെതന്നെ ബടെ മ് ചെർത് രണ്ടാമത്തൊന്നും തൊടൂല്ല മീനൊന്നും വല് തിന് പിന്നെ ചെലപ്പൊന്ന് കൂട്ടും അല്ലേൽ കൂട്ടൂല. മീൻ കറി വെച്ചാ തീരീൻ കൂട്ടൂല പിന്നെ ഇൻക്ക് ഒരാക്കായിട്ട്.
ഉം ഞാൻ പിന്നെ എല്ലാത്തിലും പെടും.
ആഹ്
ഇൻക്ക് ഇന്നതന്നൊന്നുല്ല എന്തായാലും മതി എന്തയ് എന്തെങ്കിലും ഒരു ഇത് കൂട്ടാണ്ടായാമതി. അതിന് മീനും വെച്ചൊന്നും ഇല്ലാനിറ്റ്. മ പച്ചക്കറി ആയാലും മതി ഞാൻ കഴിക്കും. ന്ക്ക് അങ്ങനെ കണ്ക്കൊന്നുല്ല.
ഉം.
എലക്കറി മുരിങ്ങേ ഒക്കെ ഇണ്ടെങ്കി പിന്നെ വേറെ ഒന്നും വേണ്ടാണും.
ആഹ് ആഹ്
ചീര, മുരിങ്ങ ഒക്കെ ഇണ്ടെങ്കില് എല എലകളുണ്ടെങ്ക മത്തന്റലയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കില് പിന്നെ അതന്നെ മതി. പക്ഷെ മക്കൾക്കൊന്നും അതൊന്നും പറ്റൂല ഇലക്കറികളൊന്നും. മുരി പിന്നെ പച്ചക്കറിം അങ്ങനെ സാധനും പറ്റൂല. മുരിങ്ങിയൊക്കാനെ പിന്നെയും കൊറെയൊക്കെ ഒന്ന് കൂട്ടിയോക്കും ഉം ഇന്നാലും വാണം. മറ്റേ ചിക്കനും ഇതൊക്കെ.
ഉം ഇബടെ മുരിങ്ങാ താളിപ്പായാ പിന്നിം കുട്ടിയേ ചെർതിനെയ്നും പറ്റൂല. ചെർതിനെ
ഞാന് താളിക്കല്ല ഞാന് മുരി തേങ്ങിമ് പച്ചമുളകും ഒക്കെ പൊട്ടിചിട്ടിട്ട്.
ചക്ക കോ
ക്ക ചെയ്യല് കൂടുതലായിട്ടും. ബറ്റൊന്നോക്കെ ഉം നാ ആഹ് ചെറിയ കുട്ട്യാക്കൊന്നും അയ്ൻ എലൊന്നും പറ്റൂല പോകൂല വല്ലാതെ.
ഇന്റെ ചെർതിന് ചെർത് രണ്ടാം ക്ലാസ്സിലാ അത് ഏതിലും പെടൂല. അത് ചെപ്പോ ഉപ്പു ഉപ്പു വെള്ച്ച ണ്ണായ്ക്കാണ്ട് ആഹ് ഇപ്പും വെളിച്ചെണ്ണയ്ക്കാണ്ട്
ആഹ് ഞാൻ പിന്നെ ആ പണി ഇടുക്കലില്ല ഇപ്പും വെളിച്ചണ ആക്കിയിട്ടുള്ള പണി ഇതുംല്ലെങ്കി തക്കാളിയെങ്കിലും കൂട്ടാനാക്കി കൊടുക്കാന്നല്ലാതെ ഉപ്പും വെളിച്ചണ്ണേം എനിക്കിഷ്ടമല്ല എനക്ക് അതിന്റെ ആ വാസനന്ന പറ്റുല. അപ്പൊ പിന്നെ നമ്മക്ക് കൊടുക്കൂല്ലല്ലോ നോക്കീട്ടില്ല എല്ലാരും ചെയുന്നൊരു പണിയാണ് ചെറിയ കുട്ടിയോൾക്ക് ഉപ്പും വെളിച്ചെണ്ണേ ആക്കി കൊടുക്കുന്നേ
ആഹ ആഹ്
ഞാൻ കൊഴത്തില്ല ഞാൻ പിന്നെ ചെിലപ്പോ മുട്ട ഒക്കെ ഒന്ന് മുട്ടൊക്കെ ഒന്നൊടച്ചിട്ട് അങ്ങനെ കൊടുക്കും അതാവുമ്പോ മുളകൊന്നും ഇടാതെ ഇത്തിരി കുരുമുളകോ എന്തേലും ഇട്ടിട്ട്
ഉം ഉം
അങ്ങനെ ചെറിയ കുട്ടളാവുമ്പോ അതാവകുമ്പോ പോലെ ആ ചോറിന്റെ ഒപ്പം അങ്ങനെ പറുക്കിതിന്നോളൂ
അയ്ന്റെത് ചെറ്ത് മുട്ട തു ഇപ്പ മുട്ടേ തിന്നൂലാ
ആഹ് അങ്ങനെയൊക്കെ ചെയ്യാന്നല്ലാതെ അല്ലെങ്കിൽ തക്കാളി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നല്ലോണം ഉടച്ച് തക്കാളി കൂ നന്നാക്കി കൊടുത്താല് മുളകൊന്നും അങ്ങനെ ഇടാതെ ചെറിയ കുട്ടികളാ ആവും പെട്ടോ
ആഹ്
അപ്പൊ ഓൽക്കെല്ലാം നല്ല ഇഷ്ടാണ് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ
അല്ലാ ഹ് ബ്ബോ ഗുഡ്
വെള്ളല്ലാതെ ഉന്റെ പൗതിം പൗതി രണ്ടും രണ്ട് ആ
ആഹ് ആഹ് ഇന്റെ മൂന്നാള് രണ്ടാണും
ഉ ഉ ഉ നാലളാ അങ്ങനെക്കെ അങ്ങനെ പോണ് ഭക്ഷണത്തിന്റെ കാര്യങ്ങള് ഓ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് വല്ല്യാ വെല്ല്യതായി പോയണ് ചെറുത് ചെറുതാണ് അയിന്റെ ഇടയിൽ രണ്ടാളുംണ്ട്
ഉം
ചെറുന് മൂന്ന് വയസായിട്ടുളളു അങ്ങലാ പോയി ഉണ്ടാക്കി വലുത് ഡിഗ്രിയ ഒക്കെ കഴിഞു ആഹ് ചെറുത് രണ്ടും പെൺകുട്ടിയോളാ വല്ല്യാളാ ഡി ഡിഗ്രിയൊകെ കഴിഞ്ഞ് പി ജിക്ക് പോവാനുള്ള ആയാണ്
ആ എന്റെ വല പ്രസ്തം ഞാ അക്കൗണ്ടിങ്ങിന്റെ പഠിച്ചു
അങ്ങനെ പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ്ങിന് ചേർന്നോക്കാ
ആഹ് ആഹ് ഗ്രാഫിക്‌ ഡിസൈനിങ്ങും അക്കൗണ്ടിങ്ങും അതല്ല പ്രൈവറ്റ
ആഹ് എത്രയിണ്ട് ഫീസൊക്കെ
മുപ്പത്തഞ്ച്
എങ്ങനെ ഒരു കൊല്ലത്തിനോ
ആഹ്
ആ അത് എവിടെയാണ് പഠിക്കണന്
അയ് ഞങ്ങളിവിടെന്നെ
കോഴ് ആഹ്
ആഹ പിന്നെ എന്താ
എ ഒരു മാ ഒരു കൊറച്ച്ത്തെ കോഴ്സാ ഓല് ട്രെയിനിങ്ങക്കെ കൊടുക്കുവോ?
ആഹ് ഓൽ ജോലിയൊക്കി തരുന്ന പറഞ്ഞേ
ഉം മുപ്പത്തഞ്ച് ഉള്ളൂ ഇങ്ങട്ട് ഫീസ് അതൊരു അതൊരുമിച്ച് കൊടുക്കണോ
അല്ലല്ല നമ്മള് മാസം മാസം രണ്ടോ ആയിരോ ഞാ രണ്ടാഴ്ച ആ രണ്ടാഴ്ച കൊടുക്കൽ
ഒരു വർഷത്തിന്ല്ലേ
ആ ഒരു വർഷ നമ്മ പഠിച്ച അപ്പോ ഒന്നര വർഷാവും എന്റെ മക ഒരു വർഷാവാനായി അവൻ ഗ്രഫിക് ഡിസൈനിങ് തുടങ്ങിട്ടുള്ളു അതിന് കൊറേ ക്ലാസ് പോകും കുറേ ക്ലാസ്സ് പോകുല അങ്ങനെ ആകുമ്പോ പിന്നെ
അക്കൗണ്ടന്റ് ആ അക്കൗണ്ടന്റും രണ്ടും കൂടിയാ
അക്കൗണ്ടിങ് ഉണ്ട് ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട് ടൈപ്പ് റൈറ്റിങ് ഉണ്ട് ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഇംഗ്ലീഷ് അറബിയുണ്ട്
ആ ആഹ് അത് ഒക്കപ്പാട് ഈ മുപ്പത്തിയഞ്ചിൽ കൊള്ളുവോ പോവോ ആ അതെവിടെ ണാ വോഎന്റെ സ്ഥലത്ത് കണ്ട് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ്നിക്കണേ ഓന് മാർക്ക് കുറവാണ്പ്ലസ്
ആഹ് ഓന്ഇവിടെ മാർക്ക്കുറവായിരുന്നേ നി മാർക്ക് ഇ പ്ലസ് ടുപോയിനി പിന്നെ രണ്ടാമത് എഴുതി ഉണ്ടാക്കിയതാ
ആഹ് പോയിട്ടൊന്നുല്ല ജയിച്ചൊക്കെ ചെയ്ത്ണ് മാർക്ക് അറുപത് ശതമാനം ഒക്ക ഉള്ളൂ അപ്പം ഡിഗ്രിക്ക് കൊടുത്ത ത്ത്ണ് രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ ഇങ്ങെ പറയും ഓനോട് കാരണം എതേലും കോഴ്സിന് കൊടുക്ക എന്നാല് പ്രൈവറ്റ് ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ
ആഹ് ആഹ് ആ അല്ലാ ഡിഗ്രിക്ക് കൊടുത്തിട്ട് അയിന് ഡിഗ്രിക്ക് കൊടുത്തിട്ട്കാര്യമില്ല ഈ മക്കള് പഠിപ്പുണ്ടെങ്കിൽ ഡിഗ്രി കൊടുത്തട്ടെ കാര്യമുള്ളു അല്ലാതെ നാല് വർഷ പോയി ട്ട് ഫീസും കൊടുത്താണ്ട് എന്റെ ജേഷ്ഠത്തിന്റെ മോന് ഇപ്പൊ രണ്ട് വിഷയം പോയിക്ക ഏഴുവതിനായിരം കൊടുത്ത് പഠിച്ചിട്ട് ഡിഗ്രി ഇല്ലാത്തെകോലത്തില് കടക്കപ്പാടെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കി എഴുതണം പിന്നെ ഏതാൻ പോയിട്ടില്ല
അപ്പ അങ്ങനത്തെ ന്തെലും കോഴ്സ് ചെയ്യ എന്നാല്എന്നൊക്കെ അപ്പോ അന്വേഷിച്ചപ്പോ വല്യയ വല്യയ ഫീസ് ഉള്ളതാ പറഞ്ഞത് അതാ ഞാൻചോദിച്ചത് മുപ്പത്തഞ്ചിന് എവിടുന്ന ചോദിച്ചത്
ആഹ് ആഹ്
അതെ എവിടെയാണ് ആവല്ലെ അത് നിങ്ങളെ ഭാഗം എന്ന് പറഞ്ഞാല് ഏത് ഭാഗത്ത് മഞ്ചേരി ഭാഗം ആ
മലപ്പുറം ജില്ലയാണോ
അത് ഞാൻ പറയണ്ട്
ഉം പിന്നെന്താ
പിന്നെ നല്ല വ
എല്ലാരും പോയന്ന് സ്കൂളുണ്ടോ വെള്ളാഴ്ച സ്കൂളുണ്ടോ അവിടെ
ആഹ് വെള്ളാഴ്ച്ചസ്കൂളിലൊക്കെ പോയിണ് വല് മോനെ ഇപ്പോ ക്ലാസ് കഴിഞ്ഞണ്ട് ആ ശനി ഞായർ അവധി
ഉം അപ്പൊ പിന്നെ ഇന്ന് ആരും ഉണ്ടാവിലല്ലേ
ഉ ഉ
മം നാളി മറ്റന്നാളഞ്ഞ ഇപ്പോം ഫുൾ ഒഴിവല്ലേ എല്ലാരും കൂടി ആയാ ആടി ഉണ്ടാവോ
ഇല്ല അടിയൊന്നില്ല ഞങ്ങള് നാളെ ട്രിപ്പ് പോണന്ന് വിചാരിക്ക്ണ്ട്
ആ അത് ശെരി എങ്ങട്ട് പോണ് നല്ല ഐഡിയ ആണല്ലോ?
ആയിന് അവന എപ്പ വന്നാല പോയിട്ടില്ലേതി അല്ല ഞങ്ങ അങ്ങനെ പോയിട്ടില്ല അപ്പൊ ഞങ്ങ അങ്ങനെ പോയൊന്നുമില്ല എപ്പോഴേക്കെ പോക്കള്ള ഞാൻ പിന്നെ ഇന്റെ വീട്ടിൽന്നൊക്കെ അവിന്ന് ഞങ്ങള് അങ്ങനെ ബീച്ചക്കായിട്ട്ക്കെ ഇങ്ങനെ പോവലുണ്ട്. പിന്നെ അപ്പൊ ഞങ്ങള് ന്താ ഓല് ആ വൺണ്ടേ ആണ്. ആ നാതൂമാരൊക്കെ ഉണ്ട്.
അത് ശരി ഫാമിലി ട്രിപ്പ രസമാണല്ലോ എങ്ങനെ ബസിനാ പോണ
ഞങ്ങൾ ട്രാവലറ
ട്രാവലർ അതിനുള്ള ആളേ ഉള്ളൂ
ആഹ് ഇനി ആൾക്ക ആൾക്കാരെ കൊറേണ്ട് പിന്നെ മേ ഒക്കപടെ പ്പാ തങ്ങൂലാചാണ്ട് യേ ഇല്ല ല്ലല്ല എല്ലാരും അറിയിച്ചില്ല എല്ലും അറിയിച്ചാലേ ശെരിയാവുല രാജാത് അല്ലല്ല എല്ലാരുകുടിട്ക്കന്നെ
ആഹ് ശരി അപ്പൊ പിന്നെ എല്ലാരും അറിയിക്കാലോ ബസ്സിലൊക്കെ
ആഹ് അയിന് അങ്ങനെയല്ല പിന്നെ നാത്തൂന്മാരെ അതിന് അങ്ങനെ തോന്നല്ലാ ഞങ്ങള് കഴിഞ്ഞവശം അതെ പോല എല്ലാരും അറിയിച്ചിനി എന്നിട്ട് അപ്പോ ഒരാക്കൊക്കുമ്പോ ഒരാക്ക്‌ ഒക്കൂല ഞാ ആഹ് നാസ്തി അല്ല അത അയല്ല. ഇപ്രാവശ്യോ ആരും വേണ്ട ഞമ്മക്ക് മാത്രം അങ്ങട്ട് പോയിക്കാണ്ട്. പിന്നെ ഇന്റെ മൂത്താപ്പാന്റെ മോളൊക്കെ ഇണ്ട് അവിടെ. അപ്പൊ അങ്ങോട്ടും കാറി പോവാ. അപ്പൊ അവിടത്തെ സ്ഥലങ്ങളും കാണാൻ നല്ല ന
ആഹ് അങ്ങനെ പോവാ ഉം അല്ലെങ്കിലും ടൂറ് പ്ലാൻ ചെയ്യുമ്പോ പെട്ടെന്ന് തീരുമാനിച്ച് പെട്ടെന്ന് പോവണം.
ആ ഇതെ തീരുമാനം പറഞ്ഞാൽ ഏത് നടക്കൂല ഞങ്ങള് കഴിഞ്ഞ പ്രാവിശ്യം തീരുമാനിച്ച് തീരുമാനിച്ച് ലാസ്റ്റ് ഓല് പറഞ്ഞു ഞങ്ങള് ന്താ ഇല്ല ഞങ്ങളന്ന് പറഞ്ഞു ഓല് ഒല്ക്ക് ഒരാക്ക് ഭാഗ ആവൂല ഒരാക്ക്